മണം
എന്തടാ നല്ല വർത്തനം പള്ളി പോകാനായല്ലല്ലേ ഏഹ് നല്ല മഴ ഉണ്ടല്ലോ ഉം നല്ല മഴണ്ടലോ പറിയ ആ അവിടെ ണ്ടോ മഴ
മഴ ഇപ്പോ ഉണ്ടായിരുന്നു ഇപ്പൊ പോയി ണ് ഏകദേശം കുറവാണ് ഇപ്പോ
എന്നാലും ഈ ചാറ്റിൽ മഴ കൊണ്ടാലെ പെട്ടെന്ന് നനയും ആഹ്
ഒരുപാട് അസുഖങ്ങളും ചെറിയ ചെറിയ തുമ്മലും മറ്റുമൊക്കെ ഉണ്ടാവും.
ആഹ് എന്നിട്ട് എന്താ എന്താ
ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണത് പഠിക്കുയാണോ
ആഹ് ഞാൻ ഡിഗ്രി പഠിക്ക
ആഹ് അപ്പൊ നമുക്കൊരു വിദ്യാഭ്യാസം ഇന്നത്തെ ഇത്തെ വിദ്യാഭ്യാസം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് നോക്യാലോ
ആഹ ന പറേടാ ഇജിപ്പഎന്തെയ്ന്
ഞാനിപ്പോൾ പി ജി ചെയ്തു കൊണ്ടൊക്കെയാണ്
ഏതാണ്?
ഞാൻ അറബിക്കാണ്.
അതെ ഏത് കാലിക്കറ്റിലെ?
കാലികറ്റിന്റെല്ല ഇഗ്നോന്റാണ്
ഇഗ്നെയാണ് ആഹ് സത്യം പറഞ്ഞാണല്ലോ ഈ നല്ല എജു കേൽ പഠിക്ക്ണ ഒരാൾക്ക്ള്ളൂ എഡ്യൂക്കേറ്റഡ് ആ യ ഒരാ ൾ ക്ക് മാത്രള്ളൂ സമൂഹത്തിൽ വെല എന്നുള്ളത് പിന്നെ നമുക്ക് പൈസയിലൂടെ ഉണ്ടാക്കാം പക്ഷെ നമ്മള് പഠിച്ചുണ്ടാക്ക്ണ സമൂഹത്തിലുണ്ടാക്ണ വില എന്നുള്ളത് ഏറ്റവും വലിയൊരു വെ ലയാണ് അദ്ദേഹത്തിന് കിട്ട്ക എന്നുള്ളത് അതായത് നന്നായിട്ട് ഏഹ് ഒരു നന്നായിട്ട് വിദ്യാഭ്യാസല്ല ഒരാൾക്ക് ക്കെ സമൂഹത്തിന് നേരം പോലെ കൊണ്ടു നടക്കാനും എന്താ ഒരു സമൂഹത്തെ നിയന്ത്രിക്കാനൊക്കെ കഴ കഴിയാ മറിച്ച് ഒരു വിദ്യ വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ശരിഏതാ തെറ്റേതാ ഇതിനേക്കാൾ എളുപ്പമുള്ളത് ഏതാണുള്ളത് തിരഞ്ഞെടുക്കാൻ വളരെ പ്രയാസള്ളൊരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകുക.
ആ അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ നോക്കാണെങ്കില് എങ്ങനെയാണ് പഠി ഇതാക്കേണ്ടത് എങ്ങനെയാണ് സമൂഹത്തിലെ ആളുകളോട് പെരുമാറേണ്ടത്. എങ്ങനെയാണന്ന്‌ ള്ള ഒരു ബോധം ചിലപ്പോ ഉണ്ടാകണോന്നില്ല എന്നാല് വിദ്യ വിഭ്യാസം ഉള്ള ഒരാളാണ് ഈ ചിലപ്പോ ഓന്റെ വിദ്യാഭ്യാസ ത്തിലൂടെ അവന്റെള്ള സ്വഭാവം അതുപോലെ നല്ല ധാർമ്മിക ധാർമ്മിക മൂല്യം അച്ചടക്കം അതുപോലെ തന്നെ നല്ല ഉത്തരവാദിത്വം അതായത് ആളുകളോട് പെരുമാറേണ്ട രീതികള്, ഇതൊക്കെ വളർത്തി എടുക്കുന്നതില് വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്ന്ന് നമുക്ക് മനസിലാക്കാ ൻ കഴിയും.
അതുകൊണ്ട്
സത്യം പറഞ്ഞാ നമ്മളെ ആഹ്
മുൻ കേരളത്തിന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രിയൊ ക്കായി പ്രവർത്തിച്ച സി എച്ച് പറയുന്നുണ്ട് പഠിക്കുക പഠിക്കുക വീണ്ടും, പറയുന്നത് ഈ- ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അനു ക്കൊണ്ടാണ് അതുകൊണ്ട് ന്നെയാണ് പല ആളുകളും- ത്തി ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കണത് പണ്ട് അടുക്കളയിൽ ഉള്ള ഒതുങ്ങി കൂടിയിരുന്ന സ്ത്രീകളെ ഇന്ന്- അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി പല ആളുകളും രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കില് മതസാംസ്കാരികപരമായിട്ടൊക്കെ പല സ്ഥാപനങ്ങൾ തുടങ്ങുന്നതില് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമനുസരി ക്കിക്കൊണ്ടാണ് കാരണം വിദ്യാഭ്യാസം ഉള്ളോനാണ് ഇന്ന് എന്താണ് വിലയു ള്ളൂന്നാണ്. പഠിക്കണ സമയത്ത് ചിലപ്പോ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും ഒരു കരിയർ ഗ്രോത്തിനൊ പറ്റി ഞാൻ മനസ്സിലാക്കിയ എന്ത വച്ചാല് നമ്മളിങ്ങനെ പഠിക്കുന്നു. മ്ലാ പത്താം ക്ലാസ് പ്ലസ്ടു ഡിഗ്രി അത് കഴിഞ്ഞിട്ട് പി ജി അങ്ങനെ പോവുമ്പോ പല ആളുകളു പഠന സ്റ്റോപെയ്യുന്നത് പലപ്പോഴും ഇന്തടി സ്ഥാനത്തിലായിരിക്കും സാമ്പത്തികായിട്ട്ള്ള പ്രയാസംന്നാ പറഞ്ഞാണ്ടായിരിക്കും
കാരണം ഒരു ഇരുപത്തഞ്ച് വയസ്സാ കുമ്പോഴക്കും പലരും പഠനം നിർ
ആഹ് എടാ റേഞ്ചുല്ലോട് ത്ത് പോയിട്ട് നിക്ക്ട്ടോ റേഞ്ചിലോടുത്ത് നിക്കറിയ റെയിഞ്ചു ല്ലോടുത്ത് നിക്ക് പിന്നെ ഈ നിക്ക് എന്താ ഇതിൽ പറയാനൊള്ളു വെച്ചാൽ ഏഹ് ക്ക് നമ്മളെ സത്യം പറഞ്ഞാ നമ്മടെ നാട്ടിലൊക്കെ നമ്മക്ക് ഏത് വിദ്യാഭ്യാസം പഠിക്കണോ പറ്റ് റ്റത് നമക്ക് തെരഞ്ഞെടുക്കാലോ അതന്നെയാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യ നില്ലാണ് അതായത് നമ്മളെ കുട്ടിക്ക്, ഏത് പഠിക്കണം ന്നുള്ളത് നമ്മക്കന്നെ തെരഞ്ഞെടുക്കാള്ള അവകാശ ണ്ടല്ലോ പല രാജ്യങ്ങളുംഅയില്ല സ്വന്തം മക്കളെ പഠിപ്പിക്കാം പോലും വിടാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ചെല രാജ്യങ്ങളില്ല അപ്പൊ ഇന്നതില് നമ്മള രാജ്യത്തിന് ഏറ്റവും വലിയൊരു ആഹ് നല്ല ജ്ണ് ണ കാര്യാണ് വിദ്യാഭ്യാസം ന്ന്ല്ലത് പിന്നെ അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസത്തിലൂടെ ഞമ്മക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ നമ്മക്ക് ഉണ്ടാക്കാൻ പറ്റ അതായത് എന്താ ഡിഗ്രി പോലാേത്ത മറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കാണെങ്കി നമ്മക്ക് കൂടുതൽ ജോലിലേക്ക് എന്താണ് പ്രവേശിക്കാനും നന്നായിട്ട് വെരുമാനം ഉണ്ടാക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കുംല് പറയാനാണ് പിന്നെ എന്താണ്
ഞാന് ഞാനൊരു അട്ത്തിടെ ഒരാളത് വായിച്ച്ട്ട് ണ്ടായിരുന്നത് ഈ ഏകദേശം
എടാ കൊർച്ച് ഞാനും കൊർച്ച് ഇജും പറഞ്ഞ അങ്ങനെ കൊർച്ച് കൊർച്ച് പറയാ ഏ.. ആഹ് അതായത് പിന്നെ ആഹ്
എ എഴവത് വയസ്സായെനെശും അദ്ദേഹം വീണ്ടും പഠിക്കാനെ റങ്ങുന്നരു ഘട്ടും അതെപോലെ തന്നെ ഭയങ്കരെ ഇദ്ദേഹത്തിന്റെ പേരോർമല്ലാതെ നാപ്പത് വയസായപ്പോതേത് തന്റെ ജോലിയിൽ നിന്ന് രാജിവെച്ചാണ്ട് വീണ്ടും ഈ പി എച്ച് ഇ ഡി അതുപോലെ തന്നെ പി ഡി എഫ് ഇത് ഇതിന് വേണ്ടി പോയി അതായത് ഒരു പിന്നീട് അദ്ദേഹത്തിന്റെ വളർച്ചാന്ന് പർഞ്ഞാല് വലിയ രീതിലാണ്ടായത് അതായത് ഈ കരിയർണ്ടാവുമ്പോ ഇപ്പോ ഏകദേശം നമ്മള് ഇപ്പ ഇങ്ങനെ പഠിച്ചു പോയ ഒരു ഏകദേശം മുപ്പത്തഞ്ച് വയസ് വരെ നമ്മൾ പഠി ക്ക്‌ണെങ്കില് ഞങ്ങൾത് പിന്നെ
ആഹ് റെ റ റെയ്ഞ്ചില്ലോട്ത്ത് നിക്ക്ട്ടോ ആഹ് റെയ്ഞ്ച്ള്ളോട്ത് നിക്ക്ന്ന് പറയാ ആഹ് ആഹ് ആപ്പശരിയാണ് പിന്നെയ്
ഇതിലൂടെനിയും ഒരുപാട് പിന്നായിരിക്കും
ആഹ്
ഉം പർനോളൂ
ആണ് പിന്നെ അതുപോൽത്തന്നെ തന്നെഅമ്മക് പറയാള്ന്താചാല് ഇപ്പൊ നമ്മള എന്താണ് കേരളത്തിലെക്കെ കാണാ പഞ്ചായത്ത്കളില് സാക്ഷരത എന്ന് പർഞ്ഞിട്ട് അതായ്ത് വയസ്സ് ഒരാൾക്ക്‌ എക്സാം എയ്തിയാ ഏഹ് ഓൽക്ക് പരീശ എയ്താല എസ സൽസി എയ്താല പ്ലസവൺ പ്ലസ്ടു എയ്താല എന്താ അവസരങ്ങളൊക്കെ ഏഹ്.. അത് ന്ള്ളത് കേരളത്തിന്റെ നല്ലൊരു പോസിറ്റീവായിട്ട് എണ്ണാപറ്റ് ണ കാര്യങ്ങളാണ് അതായത് ഈ വിദ്യാഭ്യാസം ന്നല്ലത് നമ്മളെ ന്താ നാട്ടിലെ ദാരിദ്ര്യം പിന്നെ അത്പോലതന്നെ ഓരോ അന്ധവിശ്വാസങ്ങള് പിന്നെ എന്താണ് ഈ ആഹ് അസമത്വം ആഹ് സാനങ്ങളൊക്കെ നന്നായിട്ട് കോർക്കും അതായ്ത് വിദ്യാഭ്യാസം വെർലോടു കൂടി ആഹ് കുടുംബത്തില് നല്ലൊരു നല്ലൊരു എജ്യൂക്കേറ്റഡ് ആയ ആളുണ്ടെങ്കി ആ വീട്ടില് നന്നായിട്ട് വരുമാനം കിട്ടും, അപ്പൊ അതിലൂടെ നമ്മക്ക് എന്താക്കാ ദാരിദ്ര്യം തടയാ. പിന്നെ അതുപോലെ തന്നെ മറ്റു പറ്റിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മക്ക് എന്താകാം രക്ഷപ്പെടാം. ഇതാണ് ഞമ്മലെ കേരളത്തിെനെ ഇത്രയും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്ഥആക്ക്ണ്. കാർണം കേരളത്തില് ന്ന്ളത് തീരെ ദാരിദ്ര്യം ഇല്ലാന്നല്ല ഇണ്ട് പക്ഷെ എന്നാലും ഏഹ് ഒരു അയ് മ്പത് വർഷത്തിനെക്കാട്ടിലും പിന്നാക്കം വെച്ചിട്ട് ഇന്ന് കേരളത്തിലിത് വളരെ പുരോഗതി പ്രാപിചൊരു ഏഹ് സംസ്ഥാനമായിട്ടാണ് നാം എണ്ണാറ്ള്ളത് അത് ഇതില് ഒർപ്പായിട്ടും എന്താണ് കാർണം ഈ കേരളത്തിലെ അധികതും അതായത് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് അല്ലെങ്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും സാക്ഷരതയുള്ള ആൾക്കാരാണ് എല്ലാവർക്കും വായിക്കാനും എഴു താനും സാധിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ലെ ഇന്ന് അമ്മളെ കേരളത്തില് ല്ലത് പിന്നെ അതുപോലെ തന്നെ നമ്മക്ക് ഏതൊരു ഏ പ്രത്യേക ക്രിറ്റിക്കൽ, അതായത് പ്പോ ഓരോ ഏതൊര അവസ്ഥയില് നമ്മക്ക് തീരുമാന എടുക്കാന് നന്നായിട്ട് വിദ്യാഭ്യാസം ഉള്ള ഒരാൾക്ക് സാധിക്കുന്ന ഒരാളാണ് ഞാന്. ഏ, എന്താന്റെ അഭിപ്രായതില്?
അതെ അത് ശരിയാണ്, കാരണം കേയ്ക്ക്ണില്ലെ ഇപ്പൊ
ആഹ്‌ ആ.
ആഹ്‌ അതായത് പ്പോ, നമ്മളെ കേരളം മറ്റു സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യക്കെ നോക്ക് ആണെങ്കില് അവടെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഇതാണ് അവ്ടുത്തെ വലിയ പ്രശ്നം, അതുകൊണ്ടാണ് പല ബംഗാളികളായിട്ടും അല്ലേ ആസാമികളായിട്ടും പല വി അവ്ടുന്നുള്ളോരൊക്കെ ഇങ്ങട്ട് വരുന്നത് ചെല പഠി അവ്ടുന്ന് ജോലി ചെയ്യാനായിരിക്കും ഇങ്ങട്ട് വരുന്നത് ചെൽപ്പോ ഫാമിലിയോ കൂടെ വന്നാണ്ട് അവരുടെ മക്കള ഇവട്ന്ന് പഠിപ്പിക്കാണ് ചെയ്യണത്.
ആഹ്‌.
അങ്ങതൊരു സംഭവം മ്മക്ക് കാണാൻ സാധിക്കും, പിന്നെ അതുപോലെ തന്നെ പ്പോ അവടെ പണി ഇല്ലാന്ന അതായത് പ്പൊരു ചെറിയൊരു ചെക്കനെ ഒരു എട്ട് എട്ട് എട്ട് വയസ്സാണ് അതായത് ഓനൊന്നും പള്ളിക്കൂടം കണ്ടിട്ടേ ഇല്ല എന്നാണ് ഓൻ പറഞ്ഞത്, എന്നിട്ട് ഓന മാസം രണ്ടായിരം രൂപക്ക് വേണ്ടി ഓൻ പണിക്ക് പോവാണ് ചെയ്യുന്നത്, അങ്ങനെള്ള ഒരു കാര്യങ്ങൾ അതുകൊണ്ട്ന്നേണ് ഈ കേരളത്ത്ന്ന് പല എൻ ജി ഒകളും മറ്റുക്കെ എന്താണ് അവ്ടെ പോയി ഉത്തരേന്ത്യയിലൊക്കെ പോയി അവ്ടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊടങ്ങി, അവ്ടുത്തെ ആളുകളൊക്കെ വിദ്യാഭ്യാസ ത്തിൽ പുരോഗതി നേടുന്നെയ്ന് വേണ്ടി കൊണ്ടുവരുന്ന രീതി നമ്മക്ക് കാണാൻ സാധിക്കും.
ആഹ്‌, അതായത് എന്തോയിച്ചാല് ആഹ്‌, അതായത് എന്തോയ്ച്ചാലേ നമ്മക്ക് ഈ വിദ്യാഭ്യാസ ച്ച വരലോട് കൂടി ഞമ്മക്ക് ഏത് എന്താണ് അനീതിയോട് നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കും ന്നുള്ളതാണ്. അതായത് ശരി ഏതാ തെറ്റേതാ അതൊക്കെ വേർതിരിച്ച് ഞമ്മക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞമ്മക്ക് ഒരു സമൂഹത്തിനോട് നമ്മളെ സ്വന്തം അഭിപ്രായം എണീച്ചു നിന്ന് പറയാനുള്ള ഒരു അവകാശം കൂടി നമുക്ക് എന്താണ് ഇതിലൂടെ ലഭിക്ക്ണ്ട്‌. പക്ഷെ ഇന്ന് നമ്മളെ വിദ്യാഭ്യാസ രീതിന്ന് വളരെ വ്യത്യാസാണ് പണ്ട് എന്താണ് പരമ്പരാഗതമായിട്ട് ഞമ്മള് ക്ലാസ് മുറികൾലാണ് എന്താണ് വിദ്യാഭ്യാസ ക്ലാസ്സുകള് മറ്റു കാര്യങ്ങളൊക്കെ ണ്ടായിരുന്നു, ഇന്ന് പറഞ്ഞാല് സാങ്കേതിക വിദ്യയുടെ എ അ ആഹ്‌. ആഹ്‌, സാങ്കേതികവിദ്യ വരലോട് കൂടി ആ യൂട്യൂബ് ക്ലാസ്സ് ഓൺലൈൻ ക്ലാസ്സ് എ ഐ ടൂൾസ് വഴി പഠിപ്പിക്കാ, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞമ്മളെ എന്താണ് ഈ പുതിയ എന്താണ് സ്കൂൾ സംവിധാനം ന്നിള്ളത് ഏറ്റവും നല്ലൊരു കാര്യന്നുള്ളാണ്. കാരണം അതിലൂടെ ഞമ്മക്ക് നമ്മളെ അധ്യാപകരുടെ ശൈലി എന്താണ്, എങ്ങനെ നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കണം, അതൊക്കെ കൂടുതൽ നമുക്ക്ന്താവും ലഭിക്കും ന്നില്ലൊരു അഭിപ്രായക്കാരനാണ് ഞാന് പിന്നെ ഓൺലൈൻ ക്ലാസ്സ്ന്ന് വളരെ ഉപകാരപ്രദമായ കാര്യയാണ് ഇന്ന് ഞമ്മക്ക് എന്താണ് അമേരിക്കയിൽ നടക്ക്ണ ക്ലാസ് പോലും ഇന്ന് നമക്ക് നേരിട്ട് എന്താ അയില് അറ്റൻ് ചെയ്യാം അതെന്ത്ത് നമ്മളെ ഈ കാലത്തിന്റെ ഒരു എന്താണ് പോസിറ്റീവ് ആയിട്ട് നമുക്ക് എണ്ണാൻ പറ്റും എങ്കിലും ഏ ഏറ്റവും നല്ലത് അതിലൂടെ അല്ലാതെ നേരിട്ട് പോയി പഠിക്കലാണ് ഏറ്റവും നല്ലത് കാരണം ഈ ഓൺലൈൻ ക്ലാസ് നമ്മ ശ്രദ്ധാൽത് പല രീതിയിലും നമ്മൾ ആകർഷേക്കാം അപ്പോ കൂടുതല് ശ്രദ്ധ ചെലുത്തണന്നില്ലെങ്കിൽ എന്താ നേരി പക്ഷെ പഠിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയും മാതി പഠിക്കട്ടോ അതായത് ഇതൊന്നും യാതൊരു പ്രശ്നവും അല്ലാത്ത രീതിയിൽ പഠിക്കാം പക്ഷെ എന്താണ് ഇന്ന് ഒരുപാട് സാങ്കേതിക വിദ്യകൾ അഡ്വാൻസ് ആയതോട് കൂടി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നാണ്ക്ക് പറയാല്
ആ പിന്നെ ഈ കൊറോണയ്ക്ക് ശേഷം ഇപ്പൊ നമ്മള് മനസ്സിലാക്കാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു വളർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം കൊറോണ ത പലപ്പോഴും ഈ ഡിജിറ്റൽ മേഖല അതായത് ഈ ഓൺലൈൻ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവസരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയതും അതിലേക്ക് നമ്മള് പ്രവർത്തിക്കാനും അതിലേക്ക് ഇറങ്ങി ചെല്ലാനൊക്കെ നമ്മൾ സാധിച്ചത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെല്ലുവിളികൾ ഇന്ന് നേരിടുണ്ട് സാമ്പത്തികരമായിട്ട് പിന്നെ പഠനവും ഒരുപാട് ആളുകൾ ഉപേക്ഷിച്ചച്ച് പോവുക പിന്നെ ഡിജിറ്റൽ അസമത്വങ്ങൾ ഉണ്ടാകണ്ട് പിന്നെ പരീക്ഷാ കേന്ദ്രീകൃത പഠനം നടക്കുന്നുണ്ട് ഒരുപാട് മേഖലകളിൽ അങ്ങനെണ്ടാകുന്നുണ്ട് പരക്ഷാ കേന്ദീകൃ
ആ റെഡിക്ക് അങ്ങത്തെ റെഡിക്ക് അതേപോലത്തെ പഠനങ്ങൾ വണെന്നില്ല അഭിപ്രായം കാര അതായത് കൂടുതല് എന്താണ് പരീക്ഷ പരീക്ഷയെ അതിജയിക്കാനുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സാധ്യതകളൊക്കെ എന്നാ ശരിടാ ഞാനേ വിളിക്കണ്ടണ്ട് കേട്ടോ
ആ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ശരി